അലോ അലോ അലോ ഹലോ
ഹലോ
അഹ് കേൾക്കുന്നുണ്ട്
അതെ എന്താ പരിപാടി
ഞങ്ങനെ വീട്ടിലിരിക്കായിരുന്നു വെറുതെങ്ങന ഇരിക്കയായിരുന്നു അപ്പൊ ഇങ്ങനെ വിളിച്ചതാണ്
അതെ ഞാനും വീട്ടിലിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ ഇങ്ങനെ ഞാനീ എന്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ വീടിയോ ഇങ്ങനെ കണ്ട അപ്പ അതില് ഉള്ളത് ഇങ്ങന നമ്മളെ കേരളത്തിൽ ഇപ്പോ അന്യം പോയിക്കൊണ്ടി കാണാതായിക്കൊണ്ടിരിക്കുന്ന കലകളെ പറ്റിയ ഒരു വീഡിയൊ ആയിരുന്നു നമ്മള ഇങ്ങനെ നമ്മുക്കല്ലോ നമ്മളെ ചെറുപ്പ അതെ നിങ്ങള് പറയൂ എന്താണ് പറയാള്ളത്
ആഹ് ചെറുപ്പത്തിലേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കൊറെ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളക്ക്‌ തീരെ കാണാൻ കഴിയില്ല കേരളത്തില് ഉദാഹരണത്തിന് നമ്മൾ നാടൻ പാട്ടുകളൊക്കെല്ലേ നാടൻ പാട്ടുകളൊക്കെ പാടുന്ന ആളുകൾ വളരെ കുറവാണ് ഇപ്പോ റാപ്പ് സോങ്സ് അങ്ങനത്തെ പുതിയ പുതിയ കലാരൂപങ്ങൾ പാട്ടിന്റെ കലാരൂപങ്ങളാണല്ല പക്ഷെ നമ്മുടെ കേരളത്തിെലെ തനതായ ശൈലി ആയിരുന്നു നാട്ടൻപാട്ടുകൾ എന്നുള്ളത് അത് കാണാതായി പിന്നെ കേരളത്തിന്റെ വേറെ കുറെ കലാപങ്ങൾ കലാരൂപങ്ങൾണ്ടല്ലോ ഉച്ചിക്കുടി മോഹിനിയാട്ടം ഭരതനാട്യം അങ്ങനത്തെ കുറെ കലാരൂപങ്ങൾ ഇപ്പം അന്യം പോവാണ് അള് ആളുകൾക്ക് ഇപ്പോ അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കുട്ടികൾക്കക്കെ പണ്ടൊക്കെ കുട്ടികൾക്ക് ഇങ്ങൻ കുറെ ഡാൻസുകൾ അതായത് നാടൻ ഡാൻസുകള് പിന്നെ ഇങ്ങനത്തെ കലാരൂപങ്ങൾ ഒക്കെ പഠിക്കാൻ ഭയങ്കര ഇൻഡ്രസ്റ്റ് ആയിരുന്നു പക്ഷേ ഇപ്പത്തെ ആളുകൾക്ക് ഈ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ആഹ് കലാരൂപങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളു കാരണം അതിലേക്ക് ആണ് ആളുകളുടെ അധികം അട്രാക്ഷൻ ഉള്ളത് പിന്നെ നമ്മളെ മൂവീസ് മലയാളം സിനിമകള് സിനിമകള് പ്രൊമോട്ട് ചെയ്യുന്നത് മലയാളം സിനിമകളിൽ പ്രൊമോട്ട് ചെയ്യുന്നുന്നത് അങ്ങനത്തെ കലാരൂപങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മളെ നാടൻ കലാരൂപങ്ങൾ അത് മലയാള സിനിമകൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാലം അതി ക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു കാരണം ആളുകളൊക്കെ മറന്നു പോകേ തലമുറ നമ്മളുടെ കലാരൂപങ്ങൾ അറിയാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത് എന്നുള്ളൊരു ബോധം ആളുകൾക്കൊക്കെ എന്നോ എന്നോ വരേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പുതിയ വരുന്ന പ്രൊഡ്യൂസേഴ്സ് അവര് ശരി സിനിമയിൽ കലാരൂപങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട് അതില് താങ്കളുടെ അഭിപ്രായം എന്താണ്
അതെ അത് നിങ്ങൾ പറഞ്ഞൊരു കാര്യാട്ടാ കാരണം ഇന്നിപ്പോ നമുക്ക് പല സിനിമകളിലും ഇത്തരം ഈ രീതിയിൽ കലാ സംസ്കാരമായിട്ടുള്ള ഒരുപാട് പദ്ധതി ഈ നമ്മള് അന്യം പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പരിപാടികൾ കൊണ്ടുവരുന്നതിലാ ഇപ്പ നമുക്കറിയ കേരളം എന്ന് പറഞ്ഞ കലാ സാംസ്കാരിക പാരമ്പര്യള്ള സംസ്ഥാനമാണ് പണ്ട് മുതലേ ഒരുപാട് രീതിയിലുള്ള വ്യത്യസ്ത മതപരമായിട്ടുള്ള ഒരുപാട് ആചാരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ പരിപാടികളും നമുക്ക് നമുക്കരാ കഥകളി എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന്റെ പ്രശസ്തമായ ഒരു നൃത്തരൂപമാണ് അതൊക്കെ കേരളത്തെ മറ്റു രാജ്യങ്ങള അടി അറിയപ്പെടാൻ തന്നെ കാരണമായിട്ടെ കഥകളി അതുപോലെ തന്നെ തെയ്യം അത് തെയ്യം എന്നൊക്കെ പറയുമ്പോ ഉത്തര കേരളം അഥവാ നമ്മള് കണ്ണൂര് ആ ഭാഗങ്ങളിലൊക്കെ പല അറിയപ്പെട്ട ഒരു കല ഇത്തരം കലാരൂപങ്ങളാണ് അപ്പൊ ഇത്തരം തെയ്യം കഥകളി പിന്നെ കുട മോഹിനിയാട്ടം തുടങ്ങിയ ഒരുപാട് രീതിയിലുള്ള കലാ സാംസ്കാരികമായിട്ടുള്ള പല പരിപാടികളും ഇന്ന് പലപ്പോഴും പലർക്കും അറിയിന്ന് ഇപ്പ നമ്മളെ മക്കൾക്ക്ന്നെ അറിയില്ല ഇത്ര എന്താ പരിപാടികളന്ന് കാരണം അവര് എന്ന് പറഞ്ഞാ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ മറ്റ് സ്കൂളിൽ കളിക്കുന്ന ഡാൻസുകളായാലും പിന്നെ പാട്ടുകൾ ആണെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കറിയാം പണ്ട് കണ്ട് പടപ്പാട്ടുകള് മറ്റുള്ള രീതിൽ മാപ്പിളപ്പാട്ടുകള് അങ്ങനത്തെ ഒരുപാട് പാട്ടുകളൊക്കെ പണ്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ഇത്തരം പാട്ടുകളിലേക്കൊന്നും താല്പര്യമില്ല എല്ലാരും മറ്റുള്ള സിനിമാ ഗാനങ്ങളായിട്ടും മറ്റ് റാപ്പ് സോങ്ങുകളായിട്ടും ഇടിവെട്ട് പാട്ടുകളി ക്കെടെ താല്പര്യം അങ്ങനെ നോക്കാ സംസ്കാര സമ്പന്നമായ കേരളത്തില് പല രീ രീതിയിലുണ്ട് പ്പ പറയാന് ഓട്ടം തുള്ളല് ചാക്കിയാർകൂത്ത് പൂരക്കളി മാർഗ്ഗം കളി തിരുവാതിര കളി തുടങ്ങിയ പല കളി ഇപ്പൊ ഞമ്മക്കെന്നെ എന്റെ നാട്ടിൽ അമ്പലങ്ങളിലിപ്പോളും നടക്കുന്ന ചെല പരിപാടികളൊക്കെണ്ട് അപ്പൊ ഞമ്മള്ത് അമ്മള് ഇ തൊരുരസാണ് അത്തരം പരിപാടികളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മതസൗഹാർദ്ദത്തിന്റെ പല ദൃശ്യങ്ങളും കാണാം പലപ്പോഴും പല മതസ്ഥരും വന്നിട്ട് അവട്ന്ന് ഭക്ഷണം കഴിക്കുകയും അത്തരം മൂവീസാ പരസ്പരം ഇടപഴകുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടും നമ്മക്കിത്തരം ഈ പരിപാടികളിലൂടെ അമ്മക്ക് കാണാൻ പറ്റും എന്നുള്ളതാ അപ്പൊ ഇത് കേരളത്തിന്റെ ഐക്യവും സാഹോദര്യവും മറ്റുള്ള സംസാ മറ്റുള്ള രാ ജ്യങ്ങൾക്കു മുമ്പിലും മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മുമ്പിലും വിളിച്ചു പറയുന്ന ഒരു ഘട്ടം കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ഈ കലാ സാംസ്കാരിക പരിപാടി അപ്പൊതിനെ പ്രോൽ പ്രചോദിപ്പിക്കാനും കൂടുതല് കൊണ്ടുവരാനുള്ള പദ്ധതികളൊക്കെ സർക്കാറും മറ്റുള്ള അതിന്റെ അധികൃതരും ശ്രദ്ധിച്ചാലെ കൂടുതൽ കേരളത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളുടെൽ അറിയപ്പെടാനും കൂടുതൽ ഐക്യവും സമാധാനവും നമ്മുടെ കേരളത്തില് കൊണ്ടുവരാന് പറ്റും എന്നുള്ളതാണ് എന്റൊരു കാഴ്ചപ്പാട് അപ്പ നിങ്ങളോട് ചോദിക്കാണേൽ നിങ്ങളെത്രത്തോളം ഇങ്ങൻത്തെ പരിപാടികളൊക്കെ വീക്ഷിച്ചിട്ടുണ്ടോ ഈ പരിപാടി ഇങ്ങൻത്തെ പരിപാടികളൊക്കെ
ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വീക്ഷിക്കാൻ ഇതിന്റെക്കൊരു ഫാനാണ് ഒരു ഇങ്ങെനത്തൊക്കെ ആസ്വദിക്കുന്ന ഒരാളായിരുന്നു അതുതന്നെ നമ്മുടെ സർക്കാര് ഇങ്ങൻത്തെ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കണം കാരണം മറ്റുള്ള സംസ്ഥാനങ്ങൾ നമ്മളെ സംസ്ഥാനത്തെ കാണുന്നത് ഏറ്റവും ഉത്തമമായ ഒരു സംസ്കാരത്തിന് ഉടമയാണ് ഈ കേരളം എന്നുള്ളതാണ് കാരണം കേരളത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയുവാണെങ്കില് പണ്ട് മുതലേ കേരളത്തില് അമ്പലത്തിലെ ഉത്സവങ്ങളും പള്ളികളിലെ നേർച്ചകളും പിന്നെ മ യി ക്രിസ് സ്ത്യൻ പള്ളികളുടെ പെരുന്നാളുംമൊക്കെ വളരെ കങ്കേമമായി നടന്നു വരുന്ന ഒരു സ്ഥലമാണ് ഒത്തൊരുമയോട് കൂടെ നടന്നു വരുന്ന സ്ഥലമാണ് കേരളം എന്നുള്ളത് അപ്പൊ അതൊക്കെ കേരളത്തിൽ തപസ് ഒരു ഉത്തമമായ സംസ്കാരത്തിന്റെ ഒരു പ്രതീകമായി അതൊക്കെ ഇന്ന് നിന്നു പോകുന്നു എന്നുള്ളതാണ് കേരളത്തിലെ പണ്ട് കാലങ്ങളിലെ ആയിരക്കണക്കിന് ആയിരക്കണക്കിനടുത്ത് അമ്പലങ്ങളില് പൂരങ്ങൾ നടന്നിരുന്നു പൺ ഓരോ കൊല്ലോം പക്ഷെ ഇന്നത്തേക്ക് അതേ വിരലിലെണ്ണാവുന്ന അമ്പലങ്ങളിൽ മാത്രമേ പൂരം നടക്കുന്നൊള്ളൂ എന്നുള്ളതാണ് അതേ മാതിരി തന്നെ പള്ളികളിലെ നേർച്ച പിന്നെ അവ്ത് പള്ളിപ്പെരുന്നാളുകള് അന്ന് അങ്ങൻത്തെ കലാരൂപങ്ങള് അങ്ങൻത്തെ കലാരൂപങ്ങളോ അങ്ങൻത്തെ സംസ്കാര സംസാരങ്ങളും കേരളത്തിൽ നിന്ന് അന്ന്യം നിന്നു പോകുന്നു എന്നുള്ളത് പേടിപ്പെടുത്തുന്ന ഒരു കാരണമാണ് കാരണ കാര്യമാണ് കാരണം കേരളത്തിന്റെ മതസൗ ഹാർദത്തെന്ന് ഒരി കാര്യമാണ് ഇപ്പിത്തൊക്കെ അന്യം നിന്ന് പോകുമ്പോൾ കേരളത്തിൽ നിന്നുള്ള മതസൗഹാർദ്ദം കേരളത്തിൽ നിന്നും കേരളത്തെ വിട്ടു പോകുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ പേടിക്കേണ്ടിരിക്കുന്നു പിന്നെ കേരളത്തിന്റെ ഒരു കലാരൂപം എന്ന് പറഞ്ഞപ്പൊ കേരളത്തിലിന്നും ഉടലെടുത്ത് കലാരൂപങ്ങളാണ് മാപ്പിള കല കലാരൂപങ്ങളായ വട്ടപ്പാട്ട്, ഒപ്പന അർബന മുട്ട്, ദഫ്മുട്ട് ഇതൊക്കെ ഒന്നും കൂടെ ആളുകൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് ത് കേരളത്തിന്റെര് ഭാവിയെയാണ് ഇതിലൂടെ അമ്മള് ഇത്ക്കെ നിന്ന് പോകുമ്പോളൊരു കേരളത്തിന്റെ ഒരു ഭാവിയാണ് അവടെ നിന്നു പോകുന്നത്.
അതെ അതെ അത് നിങ്ങള് പർഞ്ഞെ കാര്യാട്ടാ അമ്മളെ ഭാവിനഷ് നഷ്ടപ്പെടാണ് ഇത്തരം ഈ പ സംസ്കാരങ്ങള് നഷ് ടപ്പെടുന്നതിലൂടെ എന്ന്ള്ളത്. കാരണം ഞം ഞാൻ തന്നെ അമുക്കെന്നറിയാ അമ്മള് ചെറ് അമ്മള് പുസ്തകങ്ങളിലൂടെയും മറ്റും നമ്മളെ കലാലയത്തിലൂടൊക്കെ അമ്മുക്ക് പലപ്പോഴും ഞമ്മെളെ ഇത്തരം പരിപാടികള് ഇത്തരം സംസ് കലാ സാംസ്കാരിക പരിപാടികളെ കുറിച്ചമ്മള് കണ്ടിട്ടുണ്ടാവും പക്ഷെ പലപ്പോഴും ഇപ്പൊ ഞമുക്ക് ഇത് അനുഭവിക്കാനുംകറിയില്ല അപ്പൊ ഇതില് പർഞ്ഞ് ഞാന് ഇതില് പറ ക പ സൗ കലാപരിപാടില് പറ്റി പറഞ്ഞപ്പളാണ് കേരളത്തില് ഏറ്റവും എനിക്ക് ഇഷ്ടുള്ള പരിപാടി നമ്മടെ വള്ളംകളിയാ നമുക്ക് ആലപ്പുയിലൊക്കെ നട ക്കുന്ന വള്ളം കളി അപ്പൊ ഇ ത്തരം വള്ളം കളികൾ കാണാനും അതിനെ ആസ്വദിക്കാനും വേണ്ടി അത് ഇപ്പോഴും നടത്തുന്ന ഒരു പരിവാടിയാട്ടോ അതൊരു വർഷത്തില് സ് ഒരു പ്രത്യേക സമയത്ത് നടക്കുന്ന പരിപാടിയാണ്. അപ്പൊ ആ ഒരു പരുവാടിക്കെ കാണാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകള് കേരളത്തിന്റെ അല്ലെങ്കി ലോകത്തിന്റെ പല ദിക്കുകൾന്നുംങ്ങട്ട് വെരാണ്. കാരണം വള്ളംകളിർഞ്ഞ് ഇപ്പങ്ങനെ വെച്ചാല് ഇതിന് പൂർണമായിട്ട് സർക്കാർ പിന്തുണക്കുന്നൊര് പരിവാടി കൂടിയാണ് കാരണം അതിന് വ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ലഭിക്കുന്ന ആളുകള്ക്ക് നല്ല രീതിയില് സമ്മാനവും മറ്റ് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പൊ നല്ല രസാണ് കാണാൻ. കാരണം ആ ഒരു വ്യത്യസ്തമായിട്ടുള്ളെ ഹേ, ആ ഒരു മി ആ ഒരു മേഖലയിൽ വളരെ മികച്ച സേ കാഴ് ഏഹ്, പരിവാടി കാഴ്ചവെക്കുന്ന വ്യത്യസ്ത ടീമുകള് വന്ന് മത്സരിക്കുന്ന ഒരു പരിവാടി കൂടിയാ നല്ല രസാ കാണാന്. വള്ളംകളിയില് ആ ഒരു ഐക്യവും ആ ഒരു പരസ്പരം ആ ആ വിളിച്ച് പറയലൊക്കെ ഒള്ളെ അത്തരമൊരു പരുവാടി എനിക്ക് എന്നൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരുവാടിയാണ് വള്ളംകളി. പിന്നെ പ്പം അമ്മുക്കറിയ പ്പം ഞമ്മളെ നാട്ടിലൊക്കെ പ്പം വ വ എഹ് നഷ്ടപ്പെട്ടൊണ്ടിരിക്കുന്നത് ചെണ്ടമേളാ പ്പ അമ്മക്കറിയാം അമ്മള് പ്പം ന്നത്തെ കാൽത്ത് മറ്റെ ആഘോഷങ്ങള്ണ്ടാകുമ്പോഴേക്ക് അമ്മള് വിളിക്കല് പൊതുവെ മറ്റുള്ള ബാൻഡുകളൊക്കെയാണ് അപ്പൊ ഞമ്മള് ബാൻഡുകളൊക്കെ വിളിക്കുമ്പൊ ഇപ്പൊ നഷ്ടപ്പെടുന്നത് ചെണ്ടകളൊക്കെ അപ്പൊ പൊതുവേ ഇപ്പ ചെണ്ടകള് പൊതുവേ കൊറവാണ് പിന്നീട് മറ്റു മറ്റുള്ള ചെല പരുവാടികള് മാത്രായി ചെണ്ടകളൊതുങ്ങുന്നത്. അപ്പം ചെണ്ടമേ പോലെ മറ്റൊന്നാണ് കളരിപ്പയറ്റൊക്കെ കളരിപ്പയറ്റൊക്കെ രസാ കാണാൻ തന്നൊരു ഭയങ്കരൊരു കണ്ണിനിങ്ങെ രസാണ്. കാരണം അതിലെ ചാട്ടവും പരസ്പരം ആ ഒരു അവരുടെ ഒരു മെയ് വയക്കം പറാ ഒരു ശരീരത്തിന് മെയ് വയക്കം കാണിച്ചു തരുന്ന ഒരു പരുവാടിയാണ് ഇത്തരം കാല കളരിപ്പയറ്റുകളൊക്കെ ഇതൊക്കെ പറയാ ഭയങ്കര രീതിയില് അന്യം നിന്ന് പോകുന്നു എന്നുള്ളതൊക്കെ പറയേണ്ട ഒരു വിഷയാ, അപ്പൊ ഇതൊക്കെ കേരള ത്തിന്റെ ആ ഒരു തനതായ ആ ഒരു സാംസ്കാരിക ശൈലിയെ അതിന്റെ മത സൗഹാർദ്ദത്തെ പരസ്പരമുള്ള ഐക്യത്തെ കൂടി വിളിച്ചോതുന്ന ഒരു പരുവാടികളാണ്. അപ്പൊ ഇത്തരം പരുവാടികള് പൂർണ്ണമായ രീതിയില് ഇനിയും നമ്മളെ നാട്കള് കൊണ്ടുവരണം എന്നാലാണ് നമ്മടെ നാട്ടിലെ നാനാജാതി അ മതസ്ഥരക്കടയിലും വ്യത്യസ്തമായ ആളുകൾക്കിടെ ഐക്യം രൂപപ്പെടും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്, അപ്പൊ നിങ്ങളോട് ചോദിക്കാന്ന് നിങ്ങള് ഇത്തരം രീതിയില് ഇപ്പേ വള്ളംകളി പോലുള്ള പരുവാടികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്.
നിങ്ങള് പറഞ്ഞല്ലോ വള്ളംകളിയെ സർക്കാർ നല്ല പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് വളരെെയധികം അത് കാരണം എന്താറിയോ വള്ളംകളിയുടെ സർക്കാർ കൊറെ സംബ സമ്പാദിക്കുന്നുണ്ട്. ഈ സമ്പാദ്യം ബാക്കിയുള്ള ബാക്കിയുള്ള കലാരൂപങ്ങളില് കിട്ടുന്നില്ല അതുകൊണ്ടാണ് സർക്കാര് വാക്കിയുള്ള കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സ കലാരൂപങ്ങൾ ഒന്നുംകൂടി നല്ലതായിരിക്കും പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോന്നാൽ. വള്ളംകളിയേക്കാൾ കൂടുതൽ സമ്പാദിക്കാൻ കഴിയുന്ന കുറേ കലാരൂപങ്ങൾ കേരളത്തിലുണ്ട്. കളരിപ്പയറ്റ് ഉദാഹരണത്തിന്. കേരളത്തിൽ കളരിപ്പയറ്റിനായിട്ടൊരു മത്സരമോ അങ്ങനെ ഒരു ഒര് ഒര് ഒര് സാധനവും ഇല്ല. അത് ഒന്നും കൂടെ പ്രൊമോട്ട് ചെയ്താല്. ഈ കളരിപ്പയറ്റിൽ നിന്നാണ് ബാക്കിയുള്ള കലാരൂപങ്ങൾ അതായത് വൈത്യ പോലെയുള്ള കലാരൂപങ്ങളെ ഉടലെടുത്തത് എന്നുള്ളത് ഒര് ഒര് അറിവുണ്ട്. മ്മക്ക് ചരിത്രപരമായിട്ട് പഠിച്ചാൽ മ്മക്ക് ഇപ്പ അറിയാതെ അധികം കളരിപ്പയറ്റിൽ നിന്നാണ് ബാക്കിയുള്ള കലാരൂപങ്ങൾ ഉടലെടുത്ത് വന്നത്. അപ്പൊ ഈ കളരിപ്പയറ്റ് എന്നുള്ളരു അടിസ്ഥാനമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ അത് പ്രോത്സാഹിപ്പിച്ച സർക്കാര് അതിൽ നിന്ന് വിദേശത്ത് അത് കാണാൻ വിദേശത്തു നിന്നും നാനാ ദിക്കിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തുന്നള്ള ഒരു സംശയവും ഇല്ല. കാരണം കളരിപ്പയറ്റിന്റെ അത് ഇനി കണ്ട അത് കണ്ടവർക്കറിയാം അതിന്റെ ഒരു രസം. അതിന്റെ രു അത് നമ്മുടെ സംസാരം ശരീരത്തെ എത്രത്തോളം ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ് പ പേടിപ്പിക്കാതെ കളിച്ചാല് അപ്പൊ അത് പ്രൊമോട്ട് ചെയ്താല് അത് പ്രോത്സാഹിപ്പിച്ചാല് അതിൽ നിന്ന് ങ്ങൾക് ഉണ്ടാക്കാൻ പറ്റുന്ന സമ്പാദ്യം എന്നുള്ളത് വള്ളംകളിയിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്ന സമ്പാദ്യത്തേക്കാൾ എത്രയോ കൂടുതലായിരിക്കും. പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യാൻ എന്തോ എന്തുകൊണ്ടോ സർക്കാർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം.
അതെ അത് നിങ്ങൾ പറഞ്ഞപ്പോ ട്ടോ. അപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കളിയാണ് ഈ ഒപ്പന. മ്മക്കറിയ നമ്മളെ നമ്മളെ മക്കള് നമ്മളെ മക്കള് നമ്മള തുപോലെതന്നെ നമ്മളെ സുഹൃ സഹോദരിമാര്. മറ്റരു സ്കൂൾ പരിപാടികൾ കളിച്ചിരു ഒപ്പന അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ണ്ട്. നല്ല രസമായിരുന്നു. പിന്നെ അതുപോലെ കോൽക്കളി അങ്ങനെ തുടങ്ങിയ ഭയങ്കര രസമുള്ള ഒരുപാട് പരുപാടിയാ. അവരുടെ പ്രത്യേകിച്ച് അവരുടെ ഇതൊക്കെ കളികളിൽ മാത്രല്ല ട്ടോ. കാരണം എല്ലാവരും ഒരേ രീതിയിൽ വസ്ത്രധാരണ. ആഹ് ഒരു രീതി വസ്ത്ര ധരിക്കലും അതാ പരസ്പരം ഒര് ഒരുമയോട് കൂടിയുള്ള അവരുടെ ആഹ് പരിപാടി പൂർണ്ണമായി രീതിയിൽ കാണാനും അതിന് ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്പൊ വളരെ വലിയ രീതിയില് ജന സ്വീകാര്യത ലഭിച്ച ത്തരം ഒരുപാട് പരിപാടികൾ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്നാ മുമ്പുള്ള രീതി അത്ര നടക്കുന്നില്ലാ എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം പരിപാടികൾ പൂർണ്ണമായ രീതിയിൽ ഇനിയും കൊണ്ടുവരണം. എന്നാ നമുക്ക് പ്പ പറഞ്ഞ പോലെ ഇത്തരം ഐക്യവും സമാധാനവും ഒക്കെ നമ്മളെ കേരളത്തില് കൊണ്ടുവരാം. കാരണം ങ്ങൾ പറഞ്ഞൊരു മുമ്പ് പറഞ്ഞു. ഇത്തരം എല്ലാ മതസ്ഥർക്കടയിലും ഇങ്ങനത്തെ പരിപാടി നടക്കും. മറ്റു മതസ്ഥരും ആ പരിപാടികൾ വീക്ഷിക്കാനും അവിടെ ഇടപൈകാനും ചെല്ലുമ്പോ അത് മ്മളെ മ്മ കേരളത്തെ മത സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് കൂടിയാണ്. എടുത്ത് വെക്കുന്നത്. അപ്പോ ഇത്തരം പരിപാടികൾ പൂർണ്ണമായ രീതിയിൽ ഇനിയും ശക്തി ആർജിച്ചു കൊണ്ട് കൂടുതൽ ആഹ് ഭയങ്കര ശക്തി ശക്തിയോടെ തിരിച്ച് വരണം. അതിന് സർക്കാറിന്റെ ഭാഗത്ത്ന്ന് എല്ലാവിധ പദ്ധതികളും ഭയങ്കരീതിൽ സപ്പോർട്ടും ഭയങ്കര രീതിയിലുള്ള പണവും നൽകണം. എന്നാൽ പൂർണമായി രീതിയിൽ ഇത് ഇങ്ങട്ട് തിരിച്ച് കൊണ്ട്രാൻ പറ്റുള്ളൂ. വലിയ രീതിയിൽ രീതിൽ സമ്പത്ത് വ്യവസ്ഥക്കും പ്പൊ ഒരുപാട് ഉപകാരം ഉണ്ടാക്കുമെന്നുള്ള വസ്തു കൂടി അവിടെ നിലനിൽക്കണ്ടെ. അപ്പൊ എന്തായാലും ഒരുപാട് സംസാരിക്കാനുള്ള വിഷയാണല്ലോ. അപ്പൊ നമുക്ക് ഒരു ഒഴിഞ്ഞ സമയം കിട്ടുമ്പോ ഈ വിഷയത്തില് പൂർണ്ണമായിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലെ.
ആഹ് ഓക്കെ. നമുക്ക് ഒരു ഒഴിഞ്ഞ സന്തർഭം കിട്ടുബോ യാ ഒന്നുകൂടി നമുക് ഒന്നിനും കൂടി സംസാരിക്കാം എന്തായാലും ഓക്കെ